വേകുന്നുണ്ട്.
ആഹ് അത് കുറുവരിയ നിങ്ങള് ഇതിന് വെക്കാറ്?
അല്ല അല്ല അല്ല അല്ല ജയ അരി ജയ അരി.
അരിനോ നമ്മളിവിടെ മറ്റേ ഇതല്ലേ മട്ട.
ആഹ് മറ്റേ ചൊമന്ന അരിയല്ലേ അത് ചൊമന്നെ?
ആഹ് തവിട്
ആഹ് തവിട് ഉള്ള അരി ചുമന്ന അരി അല്ലെ?
ആ അതിന് മുന്നേ നമ്മള് മറ്റേ റേഷൻ കഡേന്ന് കിട്ടുന്നേ എരിയില്ലേ അത അവക്ക പക്ഷെ വേഗം ഇതായി പോവും.
റേഷനരി ഏഹ് വെള്ളരിയാണോ മറ്റേ റേഷൻ കടേ തന്നെ രണ്ടരിയില്ലേ? ആഹ് ചൊമന്നരി ഉണ്ട് വെള്ളരില്ലേ ആഹ്.
ചോറില് വെക്കുന്ന പ വെള്ളേരിയല്ലേ വെള്ളരി നമ്മള് ദോശക്കൊക്കെയാന്ന്.
ആഹ് വെള്ള ചോറ് വെക്കൂലല്ലേ വെള്ളെരി കൊണ്ട് വെക്കലില്ല ആഹ് മറ്റേ പച്ചരിടെ കൂടെട്ട്. അത് പച്ചരിടെ കൂടെയാണോ വെള്ള അരി ഇടുന്നേ?
പുഴുങ്ങല് അ അല്ല പച്ചരി വേറെ തന്നെ ദോശക്ക് വേണ്ടിട്ട് പച്ചരി തന്നെ അരക്കും പച്ചരി ഏഹ് നമ്മള് ഈ ചോറ് എടുത്ത് ഇണ്ടാക്കിട്ട് ചോറില്ലേ അര ക്ക്‌മൊ ചോറും കൂടി കൂട്ടീട്ട് അരച്ചിട്ടാണ് ദോശ ചുടാറ് പിന്നെ പത്തല് പ ത്തലുണ്ടാക്കും നമ്മളിങ്ങോട്ടൊക്കെ പത്തലാണ് അധികം ഇണ്ടാവാറ് അത് അത് പത്തിരി പ ത്തിരി പത്തല്ന്നെല്ലാം പറയുന്നില്ലേ അത്.
അത് ന്നെ അതന്നെ ആഹ് അതിന് ആ വെള്ളരി എടുക്കുംല്ലെ ആഹ് ഹാ ഹാ ഹ ഹ
അങ്ങനേണ് പത്തല്ട ഓട്ടല് ഇട്ടിട്ട് ഈ മാവ് ആക്കിട്ട് അരച്ച് ട്ട് അതിങ്ങനെ കൈവെച്ച് പ്രെസ്സെയ്തിട്ട് ചുട്ന്നതാന്നത്
ആഹ് ആഹ് ഹാ
പത്തല് ചോറിന് ഈയരിന്നേണ് പ്പാക്കല് ഈ മട്ടേരി അതെനിക്ക് അതെന്ക്ക് എളെ മോളെ എനിക്ക് പ്രഗ്നന്റായ ശേഷം എനക്ക് മറ്റേരി കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഛർദിയും ക്കെണ്ടായിരുന്നത് അപ്പ അതിന് ശേഷം ഈയരിന്നെപ്പ തായി സിയേതായി ഇതന്നെ ആഹ് ദിവസോ ഇതന്നെ വെ ക്കലായി പിന്നെ. പിന്നെ മറ്റേഅരി അങ്ങനെ വെക്കാറില്ല പിന്നെ റേഷൻ കടീലെ ചോറ് വെക്കുമ്പോന് ആരും തിന്നുന്നില്ല ഉം അതോണ്ട് ഞാ മട്ടരിയെന്നെ കഴിക്കാറ് ഉം ഇത് നല്ല പൈസീം ഉണ്ട് മട്ടരിക്ക്.
പൊർത്ത്ന്ന് വാങ്ങി ആഹ് പൊർത്ത്ന്ന് വാങ്ങിക്കുന്നതിന് നല്ല കാശാണ്ല്ലേ
ആഹ് നമ്മള് പിന്നെ ചാക്കായിട്ടെന്നെ വാങ്ങിക്കല് ഇരുപത്തഞ്ച് കിലോനങ്ങനെ
ആഹ് ഒരുമിച്ച് വാങ്ങ്ക്കുന്നോണ്ട് നമുക്ക് ലാഭം കിട്ടും
ആഹ് ആഹ് അങ്ങനെ വാങ്ങിക്കാമ്മള് മാസത്തിലേക്ക് ഒരു മാസത്തിലേക്കെ ന്നെയാ സാധനം ഒക്കെ വാങ്ങിക്കാറ് അത് ഉപ്പ ഒരുപ്പകയ്യുമ്പോ അങ്ങനെ വാങ്ങിക്കും.
ഒരു മാസത്തേക്കുള്ള സാനം എല്ലാസാനങ്ങളും ഒരു മാസ
വ്ട്ന്ന് വാങ്ങിക്കും ആഹ് വാങ്ങിച്ച് വെക്കും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യ ക്ക്‌ണതാ ഈ വെളുത്തുള്ളി അങ്ങനെന്തെങ്കിലും സാ തീരുമ്പോ അതങ്ങനെ ജസ് അടുത്തുള്ള കടേന്ന് വാങ്ങിക്കും മറ്റുള്ളതൊക്കെ ഒരു മാസ ത്ത്ക്കെന്നെത്തും അങ്ങനെ വാങ്ങിക്ക്‌ന്നതാ ലാഭവും അല്ലാതിങ്ങനെ കൊറേശ്ശെ കൊറേശേ വാങ്ങിക്കുമ്പോ പൈസിം
ആഹ് ക പൈസ പോണ വഴി അറിയില്ല.
ആഹ് പിന്നെ മക്കളെല്ലാണ്ടാവുമോ എന്തെങ്കിലും സ്നാക്സിയിട്ടാ അങ്ങനെന്തെങ്കിലും ഇഹ് വാങ്ങിക്കണല്ലോ
വെക്കേഷനായോണ്ട് ഇനിയിപ്പൊ സ്നാക്സിന്റെ അളവ് ചെലവ് കൂടും.
അല്ലെങ്കിലു ഇക്കൊള്ളെ ഉം അല്ലെങ്കിലും സ്കൂൾള്ളപ്പങ്ങനെ കൊടുത്തയക്കലാ അതിപ്പോ അവര് വീട്ടിതന്നിണ്ടല്ലോ അപ്പോ അവരത് വേണം ഇത് വാ ന്നൊക്കെ പറഞ്ഞിട്ട്ങ്ങനെ ചൊറയാക്കും
ആഹ്
അഹ് ആഹ് ചെറിയ മക്കളായതോണ്ട് വേയ്ക്ക്ലേ നടന്നിട്ട് അങ്ങനെതാക്കും ഉം പിന്നവര് മറ്റേതും കഴിക്കും അത് സൈക്കള്ണ്ട് അവര് സൈ ക്ക്ള്ട്ത്തിറ്റിതാ ന്നോട്ടാന്ന് റോഡ് റോഡെന്നേണ് മുന്നില് അപ്പൊ ഇക്കൊല്ലം കൂടെ കൂടെള്ള അതെ അതാണ് പ്രശ്നം പിന്നെ ഈ നായ് നായ്ക്കളുള്ളോണ്ട് ബസ് റൂട്ട് കുറച്ച് അപ്പ ത്ത്ള്ള റോഡാണ് ഇത് കുറച്ച് ഒരു കട്ട് റോഡ് പോലത്തെ ഉള്ളിലേക്ക് വരുന്ന റോഡ് ഇരാണ്ട് ഇപ്പെ ലോറിയും ഓട്ടോ ഒക്കെ വരാറ്ണ്ട് ബേക്കിലുള്ളവർക്ക് എല്ലം ഓട്ടോ ഉണ്ട് ആഹ് വെരും ന്ത് വിട്ത്തെന്നെയാന്ന് നമുക്ക് ബസ് കാണും കുറച്ചപ്പന്നെ ഒരു രണ്ടടി നടടന്ന ബസ് ബസിറെ റൂ ട്ടാ അവരങ്ങോട്ടേക്കാ പോവ കാണും മോന് കണ്ണു തെറ്റിയാല് അങ്ങോട്ടേക്ക് പോവും സൈക്കിൾ എടുത്തിട്ട് ആഹ്
ആഹ്
അപ്പൊ പേടിയാ മോനെ മൂത്താള് വ വീട് ആഹ് വ്ണ് പൊട്ടലൊക്കെയാണ് മൂത്താള്
ആഹ്.
വ്ണ് പൊട്ടി പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിന് തലക്ക്.
അയ്യോ.
ആഹ് തലയോട്ടീന്റെ എല്ലെല്ലാം പൊട്ടീട്ട് നമ്മള് പേടിച്ചു കഴിഞ്ഞു രാത്രി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിന്ന്ട്ട് ക്കന്ന് കളിച്ചിട്ട് അവം വ്ണതാണ് ഓന് ഏഴര വയസ് ഉള്ളൂ അപ്പൊ അവ എനിക്ക് ചെർതിലേ ഒരു ശ്രദ്ധയില്ല. ഒരു ശ്രദ്ധയില്ലാത്ത കളിയാ തുള്ളി കളിയതെല്ലായി നാളെ അവ അവൻ തന്നെ വ്ഴാ പൊട്ടാ രണ്ടാമത്തെ ആളെങ്ങനെ വ്ഴാം പൊട്ടു അവന് ശരീരം നോക്കി കളിക്കും. മൂത്താള് ഭയങ്കര ഒരു ശ്ര യില്ലാത്ത ഒരു കളിയാ അപ്പൊ അവനക്ക്ന്നെ വെറും അപകടങ്ങളും ബ്ലഡിനെ കൊണ്ട് കളിയും അവനിക്കന്നേണ്ടാവാ.
ആഹ്
നമ്മള് പൊറമെയൊന്നും പൊട്ടല് കാണുന്നില്ല നമ്മള് ഒരു ഡോക്ടർടെ അടുത്തൊക്കെ പോയി നോക്കുമ്പോ തേക്ക് പിന്നെ തലയോട്ടിന്റെ എല്ലും പൊട്ടീന്ന് പർഞ്ഞ് ചെവ്ടിന്റെ പാടിയിം പൊട്ടിയിന്ന് പർഞ്ഞ്.
അയ്യടാ അപ്പൊ നല്ല വീഴ്ച ആയിരുന്നല്ലോ.
അതെ പക്ഷെ ഹൈറ്റിന്നൊന്നും വീണ് അതാ ഡോക്ടർക്ക് ന്നെ അതിഷ്യം. അല്ലെങ്കില് മോനിക്ക് അത് ഒരു സൈഡ് തളർന്നു പോവും പോലും മോ- അപ്പോ ഒരു സൈഡ് അങ്ങനെ കൈ പോകന്നതോ കോടി പോകുന്നതണ് അതൊന്നു ഇല്ലാത്ത എന്തോ ഭാഗ്യം നിങ്ങളെ ദൈവം രക്ഷിച്ചെന്ന് പറയിന്ന്. അതെ അതെന്തോ ഭാഗ്യം നമ്മളേല് പ്രാർഥ പ്രാർത്ഥന കൊണ്ട് എന്തോ അങ്ങനെ ആയിട്ടില്ല ബ്ലഡ് കണ്ട് ചെവിടുന്ന് ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു ഒര് ഒരാഴ്ചയോള ഉണ്ടായിട്ടുണ്ടായി.
ആഹ് ഇപ്പ എങ്ങനെയുണ്ട് ഇപ്പൊ മാറിയോ?
ആഹ് ഇപ്പ അഞ്ചാറ് മാ ആയി ഇപ്പം അത് ആ ചെവിടിന്റെ പാടയൊക്കെ നന്നായി അടഞ്ഞിട്ടുണ്ട്ന്ന് പർഞ്ഞ് ഇതന്നെ കേൾവി കൊറവുണ്ട് ഇപ്പ ചെറിയരു അതാ പ്രശ്നം അതിന്റെ ഒരു വേഷ്മം.
ആഹ് ഇപ്പ അതിന് ഈ അപ്പൊ ഡോക്ടറെ എന്താ പർഞ്ഞത് മാറൂന്ന് പർഞ്ഞില്ലേ മാറൂന്ന് പർഞ്ഞില്ലേ?
ഡോ ഡോക്ട്ട്ർ പർഞ്ഞു ഇങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് നമുക്കൊന്ന് ചെക്ക്യ്ത് നോക്കാം. അങ്ങനെ പർഞ്ഞു മൂപര് മറ്റേ ചോവിട്ടിന് പൂർണ്ണമായിട്ട് കാഴ്ച കേൾവി കേൾവി ഇണ്ട് പിന്നെ ഈ വ്ണ ചെവിടിന് ഒരു ചെറിയൊരു അടപ്പ് കാണുന്നുണ്ട്ന്ന് പർഞ്ഞു നന്നായി അടപ്പ്ണ്ട് അതു ശ്രദ്ധിക്കണം ഈ തണുപ്പ് ജലദോഷ ഒക്കെ വരുമ്പോ ശ്രദ്ധിക്കണംന്ന് പർഞ്ഞു ഇൻഫെക്ഷൻ വരുവല്ലോ അത് ഇത്രേ ദിവസം പഞ്ഞി വെച്ചിട്ടാണ് കോട്ടനില്ലേ അത് വെച്ചിട്ടാണ് പിന്നെ നമ്മള് കുളിച്ചതൊക്കെ ഈ മുങ്ങിക്കുളിയൊന്നും പാടില്ലാന്ന് പർഞ്ഞു കാര്ണം വേഗം അത് ആഹ് ഇത് ഹീലായിട്ടില്ല ചെവ്ടിന്റെ പാട ഒണങ്ങാത്തത് കൊണ്ട് പിന്നെ അങ്ങനെങ്ങനെ കുളിക്ക നമ്മള് അങ്ങനെ കുളിച്ചിണ്ടായ്ന്ന് ഡോക്ടർ പർഞ്ഞു ഇനി അങ്ങനൊന്നും ചെയ്യണ്ട നിങ്ങള് പിന്നെ ശ്രദ്ധിച്ചാ മതി. ഇതന്നെ ഈ ജലദോഷം വരുമ്പോ
ആഹ്
അത് മാറ്റിയെടുക്കണം അല്ലെങ്കില് ഇൻഫെക്ഷൻ ആകും പിന്നെ ചെവിട്ട്ന്ന് ഒലിപ്പെല് വരുവല്ലോ.
ആഹ് വെള്ള ഒലിക്കും ഇപ്പോ ചെവീന്ന്.
ആഹ് അങ്ങനെന്നും ഇവൻക്ക് ഇണ്ടായിട്ടില്ല അന്ന് ബ്ലഡ് കണ്ടതാ ഒരാഴ്ച കണ്ടു പിന്നെണ്ടായിട്ടില്ല ഇൻഫെക്ഷനും വേദനയും കാര്യങ്ങളൊന്നും ഇല്ല തലയോട്ടിന്റെ ആ എല്ല് അത് തനിയനെ കുടിപ്പോവും ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതങ്ങനെ കുടി കൂടുന്നു അർണു ആ അത് വല്ല്യളാ വുമ്പോ അത് ഭയങ്ക റിസ്ക്ക് ണ്ടാവാ വല്ല്യാളല്ലേ വീണ് പൊ പൊട്ടിയാല് ന്താ പിന്നെ കൂടൂല ചെറിയ മക്കളായൊണ്ട് കൂടിപ്പോന്ന് പർഞ് മ്മ്ഹ്. സീട്ടി സ്കാൻ ചെയ്തപ്പാണ് അതങ്ങനെ കണ്ടത് എലേലും വയങ്കര നേകൊണ്ട് അതെ അവനെക്കൊണ്ട് വയങ്കര ബുദ്ധിമുട്ട എന്നാലു അവ ഒരു ശ്രദ്ധയില്ല സൈക്കൾ എടുത്തിട്ട് ഓടലും പായലും അങ്ങനെ തന്നെയണ് രണ്ട രണ്ട് പേരും പരസ്പരം അടിയും പിടിയുംള്ളോ രണ്ടാളും
ആഹ് പിള്ളേരല്ലേ കുഞ്ഞ് കൊച്ചുങ്ങളല്ലേ കുഞ്ഞ് കൊച്ചുങ്ങളല്ലെ വല്ല്യ പിള്ളോരായിട്ട് തമ്മി ലണ്ടാവന്ന് പിന്നെ കുഞ്ഞ് കൊച്ചുങ്ങളുടെ കാര്യം പറയണ
ഉം ഉം അതെ രണ്ടാള അടികാണുബോ വിചാരിക്കും രണ്ടാള് വേറെ വറ
എല്ലാരുണ്ടടി
ഉം ഉം
കുഞ്ഞ് കൊച്ചുങ്ങൾ കളിപ്പാട്ട കുഞ്ഞിക്കൊച്ചുങ്ങ ക്കള്ളിപ്പട്ടങ്ങക്കാണെ ഇവിടെ വല്ല്യ പിള്ളേർ ഷുവിനും ചേർപ്പ് എടുക്കുന്നയിനും മണ്ടി എടുക്കുന്നയിനുംക്കെണ് അടികള്
കൊറേ ആയി ഇവരെങ്ങനെ സൈക്കിള് ഇടുതിട്ട്ടങ്ങും മറ്റ ഒരാൾ മറ്റോന്റെ സൈക്കള് എടുക്കും അതരാൾ അതരാകു ചുന്തിടും അങ്ങൻത്തെ അത് പിന്നെ മറ്റേ മൂ എളേ മോളും ഇവരെക്കയിട്ടെന്നെ കളി കളിക്കുന്നത് മലയാളം പോളാണ് അവർക്ക് മൂന്ന് വയസേ ആയിട്ടോള്ളൂ
ആഹ് അംഗനവാടിക്ക് ഇതില്ലലേ അംഗനവാടിക്ക് അവധി ഇല്ലലേ
അവധി ഇപ്പൊ ഒരാഴ്ചണ്ടായിട്ട്ണ്ടായി ഈ ചൂടകൊണ്ട് ഇപ്പം തോടങ്ങി ഇപ്പൊ അത് അതോരുസിയേ ടീച്ചർ നിർബന്ധിക്കുന്നില്ല ടീച്ചർ പർഞ്ഞ് ഞാൻ നിർബന്ധിക്കൂല കുട്ട്യോളെ അയക്കുന്നുണ്ടെങ്കിൽ അയച്ചോന്നർഞ്ഞിട്ടങ്ങനെ ആഹ് ഗ്രൂപ്പില് ഇട് ഇടും
ആഹ് ആഹ് ആഹ് ആഹ്
നമ്മ നിങ്ങക്ക് അയക്കാൻ പറ്റുന്നങ്കി അയച്ചോന്നർണിട്ട് കൊറെ കുട്ട്യോൾണ്ട് ഇവിടെ ചെറിയൊരു അങ്ങനവാടിയാ ഒരു പത്തിരുപത്തി മൂന്ന് കുട്ട്യോ ളൊക്കെ ഇണ്ട് അങ്ങന വാടിയില് അപ്പൊ ഇങ്ങനെ വന്ന് ഈ ജലദോഷോ പനിയോക്കെ വന്ന് കഴിഞ്ഞാല്. അയക്കാൻ പേടിയവും നമുക്ക് മറ്റുള്ള കുട്ട്യോൾക്കൊക്കെ വരുവല്ലോ അപ്പൊ അങ്ങനെ ഉം നോക്കാണ്ങ്കിൽ ചൂടിന്റെതായിട്ട് ചൂട്കുരു ഒക്കെ പൊന്തിന് മേലോട്ട ആകം ശരീരത്തിലൊക്കെണ്ട് മുഖതും അങ്ങനെ ചൂടിന്റെ
ആഹ് ചൂട് വരുമ്പോ മേത്തെല്ലാം ചൂടുകൂരു വരുല്ലേ
ആഹ് ആഹ് ചൂടൂരു വേഗം വരും.
ആഹ് ഇപ്പ എല്ല കുട്ട്യോളുടെ മെ
അപ്പൊ ആഹ് അതെ ഇപ്പമ്മള് രാത്രി അപ്പി രാത്രി കൊറച്ച് തണുക്കാൻ വേണ്ടിട്ട് എസിറ്റൊക്കെ ഒറങ്ങാറ്. അന്നേര കെച്ചിട്ട് സമാനണ്ട ആഹ് നൈസ് ആഹ് നൈസിങ് എന്ന ബോർണ്ട് ആഹ് ഞാനൊന്നും മടി. കലോശി എനിക് അലർജിയ ഫൗഡറൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കലില്ല ആഹ് ഇ അലർജി വരും തുമ്മല് തുമ്മലും അലർജി എല്ലോള്ളോണ്ട് നമുക്കെല്ല പാരമ്പര്യം അലർജിണ്ട് എനിക്കെല്ലാംണ്ട് പാരമ്പ അർജിണ്ട് ഉം ആഹ് ആഹ് അല്ല ലോഷന ഞാൻ ഉപയോഗിക്കാ പൗഡർ ഇതുവരെ ഉപയോഗി
ആഹ് അതിന്റെന്നെ
ഉം പിന്നെ വേറെന്താ. ഓക്പ്പ മൂന്ന് വയസ്സേ ആയിട്ടെ ഒള്ളു ഓത്ര ഒള്ളു ആള് മൂന്ന് വയസേ ആയിട്ടുള്ളൂ മൊക്ക് എത്രോ. അത്രേള്ളൂ കാണാൻ മൂന്ന് വയസിന്റെ പ്രായതോന്നുല്ല ഉഷാറൊന്നുല്യ ആള്.
ഇല്ല ആഹ് ഭഷ് ഭഷ്ണക്കെ കഴിക്കുവോ
ഭക്ഷണം കഴി വയങ്കര മടിയാ എല്ലരും മൂന്ന് പേരും ഭഷ്ണ കഴിക്കാൻ ഭയങ്കര മടിയ എടുത്തിട്ട് ഇങ്ങനെ വായില് ഇട്ടിട്ടു കൊ ആഹ് അതും കൊറേ സമയം വെച്ചിരിക്കു.
ആഹ് അതന്നെ ഇപ്പൊ കൊച്ചുങ്ങള് ഭഷ്ണം.
അതെ അത് ഉമ്മ പറയും നീയ് അന്നപോല തന്നെന്ന് ഞാനും ചെർതില് അങ്ങൻതന്നെയാന്ന പറയാ.
വെക്കേഷ വെർതെ വെക്കേഷനക്കെ എന്തെങ്കിലൊക്കെ കൊട്ത്തങ്ങ് ഉഷാറാക്കണം വല് സ്കൂളിലൊക്കെ പോയിക്കഴ്ഞ്ഞാ പിന്നെ അത്തരം ഭക്ഷണൊന്നും കഴിക്കത്തില്ലല്ലോ
ക്കൂല ഇല്ല അങ്ങനവാടീലായാലും അങ്ങനെതന്നെ ടീച്ചറും ക്കെ പറയും ഒന്നും കഴിക്കൂല കഴിക്കൂല ഇതൊന്നും കഴിച്ചോട്ടെന്ന് വെച്ച് നമ്മളയക്കും പക്ഷെ അവ്ടന്നും അങ്ങനെ തന്നെ
ആ കഴിക്കൂല ചെലകുട്ടികള് വീട്ടി കഴിച്ചില്ലെലും അംഗനവാടില്
ആ വേപൊർത്ത് കഴി അതാവുമ്പം പ്രശ്നല്ല്യ നമ്മക് ആ ആ അതെ അങ്ങനെയാന്നങ്ക് പ്രശ് നൊല്ല ഉം ഇവര്ക്ക് ഭക്ഷണംകഴി ക്കാവേണ്ടിട്ടുള്ള ടൈമ് കൊറേ പോവും ഒരു ദിവസം മുഴുവനായിട്ട് ആ അങ്ങനെതന്നെയാ പോവ രാവിലേം ഉച്ചക്ക് വൈകിട്ട് ആണേൽ ഇരുന്ന് തിന്നിപ്പിക്കണം തിന്ന്
അതെന്നെ
ക്കുള്ള പണികള് നടക്കൂല അതിങ്ങനെ സമയം ലെയ്റ്റായി പോവും
അതെന്നെ
ഉം ഉം അതെ കൊർച് വണ്ണം വെക്കുന്നേരം എന്തായാലിനി ഇങ്ങനെ നോക്കണല്ലോ
അധികം വണ്ണല്ല്യാണ്ടിരിക്ക്ന്നതാ നല്ലത് ആ അത്യാവശ്യം നല്ല ഭക്ഷണൊക്കെ കഴി
അപ്പയ് ആ ഹെൽത്തി ആ അപ്പനല്ല ഹെൽത്ത്ണ്ടായാമതി അപ്പാ ഇയ്യ് പൊണ്ണത്തടിയൊന്നും മാണ്ടേ പൊണ്ണത്തടിയൊന്നും വാണ്ട ഇയ്യ് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം തിന്നിട്ട് ല്ലാം മോശംതടിയ ആ അവര്ക്കൊന്നും അതുപോലുള്ളൊന്നും കൊട് ക്കാറില്ല ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ന്നും അങ്ങനെ കൊടുക്കാറില്ല അതെല്ലാം മോശ അത് അതെ അത് ഡോക്ടേഴസെന്നെ പറയും ഏ കുട്ടികള് ള്ളേ ആക്റ്റീവായ്റ്റ് ണ്ടായാമതി നല്ല അവര് നല്ലകളിക്കും കളിയും ചിരിയൊക്കെള്ളവരാണെങ്ക് പ്രശ്നുല്ല നമ്മള് ങ്ങനെ ആ ഇവരങ്ങനെ വെ വെ ഉഷാറില്ലെങ്കിലും അതിനൊക്കെ ഭയങ്കര താന്ന് അവര്ക്ക് ഭക്ഷണം വേണ്ടാന്നേള്ളു
അല്ല ചെല പിള്ളേരുണ്ടല്ലോ ചോറൊന്നും കഴിക്കൂല മറ്റേ പൊർത് പലത് ബിസ് ക്കറ്റ്, ചോക്ലേറ്റ്, അതൊക്കെമതി ചെല കുട്ടിയേക്ക് ചോറൊന്നും കഴിക്കൂല ചോറോ അങ്ങനെള്ള ചായപ്പല പലഹാരങ്ങളൊന്നും കഴിക്കൂല
ആഹ് ആഹ്
അതൊക്കെ കഴിച്ചിട്ട് എന്താവാനാ ഒന്നും ആവൂല വെറുതെ പൈസ പോവയോന്നല്ലാണ്ട് പിള്ളേർക്കൊ